പറെ-പറെ-പറയ്
ഉം എന്താമച്ചാ എന്താപാടെയ് എവിടാള്ളത്
ഞാനിപ്പബംഗാളിലാ- ബംഗാളില് അല്ല ഞമ്മളാടത്തെ പുതിയെ ഞമ്മളാടത്തെ പുതിയ ഫ്ലക്സൊക്കെ സീനാണല്ലോ ഞാൻ കണ്ട് റീലൊക്കെ കിടിലം സാനം
എത്താ മുത്തേ ഫ്ലക്സെന്നെള്ളൂ എത്ര ലക്ഷങ്ങളാ പൊട്ടിച്ചിക്കിനറിയോ ഇപ്പൊ കേരളത്തിൽ മൊത്തം വെച്ച ഫ്ളക്സുകളെ പൈസ എടുത്ത് നോക്കിയ എവിടെ എത്തുംന്നറിയോ അൻക്ക് കോടിയാവും. ഏ അല്ലാ ചിറിച്ചേണ്ട വിഷയല്ല ഈ അതീപ്പ ഇത്രയും പൈസ നമക്ക് എന്തൊ ചെയ്യാ ചിന്തിച്ചോക്ക്
അതഐ എസ്ൽ ന്നെ നടത്താലോ സുഗായിട്ട് ഇവിടെന്നരു അനക്കുല്ലെടോ ഞാൻ ഇവിടെ വെസ്റ്റ് ബംഗാൾ ഇവിടെ രണ്ട് മൂന്നാളാണ്ട്ങ്ങട്ടും പ എന്തേലും പറഞ്ഞാ പറഞ്ഞ് ഫ്ലക്സും ഇല്ല ഒരു ബോർഡും ഇല്ല ചെറിയ ഒരു എത്താപ്പം പറയാ ഒരു ഒരു ഓളല്ലാത്ത നാട്.
എടാ ഞമ്മള് മലയാളികൾക്കെന്നെള്ളൂ ഈ കളിന്ന് പറഞ്ഞത്ര പി രാന്ത നടക്കണം ഇന്ത്യയില് മനസ്സിലായോ ഏ പിന്നെ വേൾഡ് കപ്പ് ഉം വേൾഡ് കപ്പ് പറയുമ്പോ നാല് കൊല്ലം കൂടുമ്പോ വരുണേളൊള്ളോ ഏ അപ്പൊ അയ്ന്റെ വീ കൂടും നമുക്ക് എപ്പോഴും കിട്ടാത്ത സാനാണ് ഏ ഇജ്ജാലോയ്‌ച്ചൊക്കെ ഇഈ എല്ലാ കൊല്ലും വേൾഡ് കപ്പ്‌ണ്ട്ന്ന്ണ്ടെങ്കിൽ അഈ രസംണ്ടാവോ
അയ്യ അയിന്റെ അതൊരു മജ പോവും വേൾഡ് കപ്പിന്റെ ഈ ഒരു രസം തന്നെ കെടക്കണേ ഇടക്കിടയ്ക്ക് വരുമ്പോഴാണ്
അതാണ് ഈ നാല് കൊല്ലം കാത്തിരുന്നിട്ടൊരു വേൾഡ് കപ്പ് കിട്ടാന്ന് പറയുമ്പോ അതങ്ങോട്ട് ആഘോഷിക്കാണ് നമ്മള്. ഏഹ് അതിന നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല
ഉം അതല്ല അതില്ല
ആഹ് അത്രേയും പൈസ മൊടക്ക്ണ്ട്ന്ന്ള്ള ഒരു വിഷയാണ് അവിടെ ഇള്ളത് ഏഹ്
ഉം
എന്താലും വേൾഡ് കപ്പ്ന്ന് പറ്ഞ്ഞാല് ഒരു ഞാ പറി ഈ ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഹേ. വയങ്കെര മാറ്റം കൊണ്ടന്ന സാനാണ് ആഹ് മാമാങ്കന്നല്ല ഇജ് വേറെ അത്ര നൽകി ചിന്തിച്ചാ മതി ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാട് സം ക്കണ് പല രാജ്യങ്ങളും ലോക ശ്രദ്ധ നേടുന്നത് വേൾഡ് കപ്പിലൂടെ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറ നടത്തി ഖത്തർ അങ്ങനെ ഒരു വേൾഡ് കപ്പ് നട തേപ്പളായികരം ഈ ആമി ഏഹ് ആഹ് വിദൂര രാജ്യ ത്ത്ള്ള ഏഹ് വിദൂരദേശത്തുള്ള രാജ്യ ക്കാർ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു രാജ്യ ദ്യം തന്നെണ്ട്ന്നുള്ളത് മനസ്സിലായോ
ഏയ് അത്രൊക്കെ എല്ലാർക്കും അറിണ്ടാവും പിന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേറ്റ് ബ്രസീലിനേറ്റ് കളിച്ച ടീമാ ഹൈജീൻ പിന്നെ മറ്റേ
ആഹ് കാ ആഹ് അതല്ല ഞാൻ പറണ കേക്കി
ആ അതറിമ്പളാ വേൾഡ് കപ്പിലൊക്കെ ഒരു മലയാളി അങ്ങത് ടുത്തുകാണീ കളിക്കാൻ പോയീന്ന് റഞ്ഞാൽ ഞമ്മ ദ് ഒരു അഭിമാന നിമിഷാണേ ല്ലേ വേറെ രാജ്യത്ത് പ്രതിനിധീകരിച്ച് താണ്ന്നുണ്ടെങ്കിലും നമ്മളെ കൂട്ടത്തില് ഉള്ള ഒരാള് അവിടെ പോയി വേൾഡ് കപ്പ് കളിക്കുന്നു എന്ന് പറയുമ്പോ
അത് അത് വലീ ഒരഭിമാനകരമായ നേട്ടാട്ടോ നമ്മള് കേരളക്കാരെ സംബന്ധിച്ചെടു എല്ലാത്പ്പോ ഇന്ത്യേലൊക്കേ കളി ഇൻഷാ അള്ളാ ആരെ സ്വപ്നം കണ്ടിട്ട് എന്തേ കാര്യണ്ടോ?
ശെരിയാടാ അത്രയും ചെറിയ ഒരു ദീപസമൂഹായ ആകെ അഞ്ചു ലക്ഷത്തിന്റെ കീഴില് എന്തെയ്യാ ആൾട്ട ആ പോപ്പുലേഷൻ ള്ള ഒരു രാജ്യം ഒരു ചെറിയ ദ്വീപ് വരെ വേൾഡ് കപ്പിൽ ഇടംനേടി ഒന്നുടെ ഇത്ര വല്യ രാജ്യമായോരീ ഇന്ത്യക്ക് കേറാൻ സാധിച്ചിട്ടില്ലറിയാം പ്ലെയേഴ്സ് ഇല്ലാഞ്ഞിട്ടൊന്നുല്ല ആ ലെവൽക്ക് കളിക്കണ അത്യാവശ്യം പ്ലെയേഴ്സ് ഇന്ത്യയില്ണ്ട് പക്ഷെ അയിനതൊരു ഗവൺമെന്റിന്റെരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കി അതൊരു ഉത്തേജനം നൽകാൻ അയിന് ഊർജം നൽകാൻ ആരുല്ലേന്ത്യയില് അതാണ് പ്രശ്നം.
ന്ന ഞ ഞാൻ പറട്ടെ ഏ ഇന്ത്യല് വേൾഡ് കപ്പ് പ്പ് കൊടുക്കാത്തതിന്റെ പ്രശ്നന്താന്ന് വെച്ച ച്ച് കഴിഞ്ഞാൽ അത് കൃ കൃത്യമായി ഗ്രൗണ്ട് ലെവൽല് വർക്ക് ചെയ്ത്- വികസിപ്പിച് കൊണ്ടുവരാനുള്ളൊരു- ടീമേന ഇന്ത്യതരെ നിയമിച്ചിട്ടില്ല- മനസിലായോ ആഹ് ആഹ് ഫുട്ബോളൽ ഫെഡറേഷൻ ന്ന് പറഞ്ഞ പേരില് പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ രാജ്യ- ജ്യംഎവിടെങ്കിലും എത്തണം രാജ്യത്ത് ഫുട്ബോൾ വളരണന്നുള്ള ചിന്തയിൽ പ്രവർ ർത്തിക്ക്ണ ഒരാള് പോലും ഇ ന്ത്യയിലില്ല-
ഇപ്പൊ ഖത്തറ്‌ -
ചെയ്തേക്ക്ണ് ആ അല്ല അല്ല അവിടെയിക്ക് അല്ല ആ അത് ഞ മ്മക്ക് പറയാ ഖത്തറിന്റെ നമ്മക്ക് സംസാരിക്കണം ഞാൻ ഇന്ത്യന്റെ വിഷയൊന്ന് ഞ്ഞം. ഫുള്ളാകട്ടെ- ഏ വാ- റ്റുള്ള രാജ്യങ്ങൾക്ക് റ്‌ ടാലന്റിന് മുൻഗണന കൊടുത്ത്ട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് കൊടുന്നിട്ട് എന്താ- ണ് വേൾഡ്കപ്പില് കളിപ്പിച്ചിട്ടാണെ ഓരെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യണ്ട് പക്ഷെ നമ്മളിവിടെ എന്താ കമി- ഇത് നടക്കുന്നത് ഏ കമ്മിറ്റിക്കാരന്റെ എളാപ്പാന്റെമോൻ ണ്ടാവും മൂത്താപ്പാന്റെ മോൻണ്ടാവും ഓനെ പിടിച്ച് ടീമുക്കുടും ഏഹ് കൈവുള്ളവനെ ടീം- ക്കുടൂല്ല കൈവുള്ളോർക്ക് ട്രെയിനിങ് കൊടുക്കൂല്ല- അതാണ് വടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടക്ക്ണെ യാഥാർത്യാണതെ ഏഹ് ഇങ്ങനെ നടന്ന എന്നിന്ത്യ വേൾഡ് കപ്പടിക്കാനാണ്
എന്തേ ഒരു ചീത്ത ചിന്തന ഈ ധാരാവിം പോൽത്തെ അല്ലെങ്കി ഏഹ് മറ്റേ എന്ത് മുംബൈയില്ള്ളെ മറ്റെ ചെറി ചെറ്യേ ഗല്ലികൾ പോൽത്തെ സ്ഥലങ്ങൾ മാത്രം കണ്ട്. ഇന്ത്യ ഫുൾ വൃത്തില്ലാത്ത ചെറിയൊരു ഏഹ് സ്ലാം ഏത്ന് സ്ലം ഏരിയാണ് അങ്ങനാണ് ധരിച്ചു വെച്ചിക്ണ്. ഈ ഖത്തറ് നട് ത്യ പൊലെ ഓല് നടത്തിട്ട് ഓല കൾച്ചർനൻസര്ച്ച് ഓലെ നിയമങ്ങൾക്കൻസര്ച്ച് നിയമങ്ങള് കൊണ്ടുവന്ന് ഫിഫ അംഗീകരിക്കുന്ന രീതിയില് ഓക്കെ ഓല് നട്ത്തി ഓലെ കൾച്ചറ് കാൺച്ചൊട്ത്ത്. അതുപോലെ നമ്മക്ക് നമ്മടെ കൾച്ചറ് സ്പ്രെഡെയ്യാള്ള ഓൾ വേൾഡ് അറിയി ക്കാന്ള്ളെ നമ്മൾ കൾച്ചറിന്റെ പ്യൂരിറ്റി ഇത്ര എന്താണ് ഏഹ് വിജനമായല്ലേ രസമേറിയൊരു ഏഹ് ര്യാണ് ഇന്ത്യ ഇങ്ങൻത്തൊക്കെ യെസ് പ്ലോറെയ്യാൻ പറ്റ്യേന്ന് അറിയിക്കാനുള്ളൊരവസരാണ്. അതുപോലും ചിന്തിക്കാനൊള്ളെ ഞമ്മക്കന്നെ നല്ലൊരു ശതമാനം വരുമാനണ്ടാക്കാൻ പറ്റ് - റ്റൊരു മാർഗല്ലേ ഈ വേൾഡ് കപ്പൊക്കെ പറിണത്
ഉംഹ് ത് വര് ഇതന്താവ്ണില്ല തീരെ ആ ഭാഗത്ക്ക് ശ്രദ്ധി ക്ക്ണില്ല. ഇന്ത്യങ്ങനെ ലോക നിഴല് ഉയരണം ആണൊന്നില്ല. ഉംഹ് അത് അങ്ങനിം പറയം ഉംഹ് ഇന്ത്യന്റെ പൊളിറ്റിക്സൊക്കെ പറയാതിരിക്ണാണ് നല്ലത് ത് നമ്മള്പ്പോ വേൾഡപ്പിനെ കുറിച്ചല്ലേ സംസാരിക്ണെ ഏഹ് അഹ്
ഉം
പറയട്ടെ ഇപ്പയും ചെല രാജ്യങ്ങള് എത്ര ഉയരങ്ങളിലേക്ക് എത്തിയത് കത്തക്കെന്താ നമ്മളെ മലപ്പുറത്തെ എത്ര ജന ഇ ജനക്യ ഉള്ളതാ ഏ
ആഹ്
നടത്തിയത്
ഉഗ്രൻ പോലെ നടത്തി
ആൾക്കാ അവിടെ എന്തെരു പ്രശ്നട്രാ നക്ക് പ്രശ്നണ്ട്
ല്ല
നല്ല അടിപൊളിയായിട്ട് നടത്തിയടെ കാണിച്ച ഏഹ് ഏ ന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് അങ്ങനത്തെ അവസ് നൽകണ് ഇനിയിപ്പോ രണ്ടായിര മുപ്പത്തിലോ മുപ്പത്താറിലറ്റ സൗദയിലൊക്കെ വരാൻ പോണ്ട് മാണ് വേൾഡ് കപ്പ്
ആഹ
അതെ ഓര് നടക്കും ഇപ്പൊ നടക്കണ നോക്കെ ആ മെക്സിക്കോയിലും യു എസ്സും ഒക്കെ നടക്കണെ അടുത്തത് നടക്കണ ഏ ഈ രാജ്യങ്ങൾക്കൊ ക്ക് ഇവർക്ക് ഇന്ന് ചിന്തിക്കുന്നു ഒരു വേൾ കപ്പ് റിക്കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യ ന് എന്തൊക്കെയാണ് കിട്ടുന്നുള്ളതാണ് ഏ നമ്മളുടെ രാജ്യത്തൊക്ക എന്തൊ ഴുകും പല തരത്തിലുള്ള ണ്ടാക്ക വിദേശ കമ കമ്പനികളുമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ നയതന്ത്ര ബന്ധ ങ്ങളെ ഉഷാറാക്കാ നമുക്ക് ഏ സ്വകാര്യമേ മച്ചെടുക്കാം ഇതൊന്നും ചി തല കൊടുത്ത് ചിന്തിക്കാത്താണ് ഈ ആ ഇന്ത്യൻ അവസാനിച്ചത് ടൂറിസം ഇന്ത്യക്ക് ടൂറിസം ഇ ഈ രാജ്യങ്ങളാടെക്കെ ടൂറിസം ഇന്ത്യക്ക് ഉണ്ട് ഏ
അന്തായി ഇല്ല അത് യൂസ്
ആ അ ആ് അത് യൂസ് ചെയ്യണം ആ അവിടെയാണ് എന്ത് നമ്മളെ വിജയം കെടക്കണത് ഇന്ത്യയിലൊക്കെ ഒരു വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എത്ര മെച്ചപ്പെടും ആഹ പറയ്
വേറൊരു കാര്യം പറയാ വെച്ചാല് ഈ അമേരിക്ക ഇപ്പോ വേർഡ് കപ്പ് നടത്തിട്ട് ഓല് ഈ റാസിസം അങ്ങനത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥക്കെ തീരുന്നു സനകയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ അ ഒരുമാതിരി ഈ സി ഐ പടത്തിലൊക്കെ ദുൽഖറക്കെ ചാടി കൂടുല്ലോ അമേരിക്കൊ ണ്ടല്ലോ അങ്ങനെ കടന്ന വരുന്ന പോല ചു ക്കുന്ന പോലെ ഒരു വില കൊടുക്കാത മ മനുഷ്യത്വം കാണിക്കാത്ത രീതിയിലുള്ള പൊണ്ടത്തരം കാണിക്കേണ്ടി വരും എന്താപ്പ ബിലോടൊക്കെ പറയാ ഒരു ഒരു റഫറിനെ കളിക്കടോ ഫിഫ അംഗീകരിച്ച് കേച്ചി വിട്ട അത്രയും റേഞ്ച് ള്ള ഒരു മനുഷ്യനെ വിലക്കി എന്നൊക്കെ പറയുമ്പോ വിസ വിലക്കി അയാളുടെ എന്ത റൈസ് നോക്കിട്ട് മാത്രം എടോ അതൊക്കെ അമേരിക്കന്റെ ക്വാളിറ്റി കൊറക്കണ കാര്യണ എന്തൊരുരാഷ്ടാണ്
അമേരിക്കയെ കുറിച്ച് പറയണെങ്ക അത് വേറെരു വിഷയയിട്ട് പറയേണ്ടി വരും ഉം ഏഹ് അമേരി - ഒക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ആ റഫറിക്ക് ആ റഫറിയെ തിരിച്ചയച്ചപ്പോ ആ റഫറി തിരിച്ച് നാട്ടിലെത്തിയപ്പോ ജനങ്ങൾ ഒന്നുകൂടി സ്ഥിരികരിച്ച ഒരു മനോര കാഴ്ച ഉണ്ടത് ആ അതാണ് മനുഷ്യത്വം എന്ന് പറയണത് ഏഹ് വേൾഡ് കപ്പ് ഉയർത്തി പിടിക്കണത് എന്താണ് മനുഷ്യത്വമാണ് ഏഹ് എല്ലാത്തിനും മുകളിൽ മനുഷ്യ എന്നുള്ളതാണ് കാണിക്കണത് പല കൾച്ചറുകളും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാരും കൂടി ആഘോഷിക്കാണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു തീരം അവിടെ പലതരം കളിച്ചു ക്ച്ചറുകൾണ്ട് ഇപ്പോ ഏഹ് നമുക്കറിയാം ഏഹ് സ്പെയിനിനെ സമനിലേ പിടിച്ച ടീം കപ്പവർടേന്ന് പറഞ്ഞ ടീം അതൊരു ചെറിയ കുഞ്ഞൻ രാജ എത്ര ലക്ഷം ആൾക്കാര അയിലുള്ളെ ഓര് ഇന്നലെ ഉറുകിനെ സമനില പിടി ച്ചു ഓഹ് മനസ്സിലായോ ആഹ് ഇവര് ഇവര് കൃത്യമായ പ്ലാനിങ്ങിലൂടെ വന്നിട്ടാണ് ഈ വമ്പന്മാരെ പിടിച്ച് നിർത്തണത് ഏഹ് ഇവരൊക്കെ നൽകണ പാഠം എന്ത അവരൊക്കെ ശരിക്കും പറഞ്ഞ ഇന്ത്യ ഇന്ത്യയോട് പറയാണ് എന്താ നിങ്ങൾ കാണിക്കണ്ത് ന്ന് നിങ്ങക്ക് തലയില്ല്യന്നുള്ളത് പറയാണ് കാരണം ലോക ജനസംഖ്യെല് ഇഹ് നൂറ്റി മുപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് ആ കോടി ജനങ്ങളുള്ളവര് വെറും ലക്ഷങ്ങള് മാത്രമുള്ള ഓര് ഏഹ് അവരാണ് ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തണത് അപ്പൊ ആ എന്ത് പ്ലാനാ ഇവിടെ ഇംപ്ലിമെന്റ് ആക്കിയത് അത് ജസ്റ്റൊന്ന് പഠി ച്ച്ട്ട് ഇന്ത്യയിലിംപ്ലിമെന്റ് ചെയ്ത്ഴിഞ്ഞാ ഇന്ത്യക്ക് എവിടെത്താന്ന്ള്ളത് എന്തുകൊണ്ടാണ് നമ്മള് ചിന്തിക്കാത്തേ
മ്മ് അതേ പോലെ തന്നെ ആള്കള് സ്കില്ലിനെ തൊട ക്കുന്ന്ള്ളീന്ള്ളൊരു തെള്യണ് മറ്റേ കീപ്പറ്
ആ അതെ ഒതിഞ്ഞ ഒതിഞ്ഞ ഒതിഞ്ഞ ആഹ് നാല്പത് വയസ്സൊള്ളൂ പ്രായം തളർ
ആഹ് എത്രയാ ഫോളേയ്സ് ഇപ്പത്ര ഇരുപത്തൊന്ന് മില്ല്യണോ അടിച്ച് കേറീക്ണല്ലൊ ഇത്രേ കെ ഫോളഴ്സ്മ്മേ ഇ ഇനി നാളാ അതെ സ്കില്ല്ണ്ടോ ന്നാ ആൾ ഗോളി സപ്
അതാണ് അത് വേൾഡ് കപ്പിന്റെ വേറൊരു ഇമ്പോർട്ടന്റാണ്. വേൾഡ് കപ്പ് പോലത്തൊര് വേദിയില് ഒരാള് എർങ്ങി കയ്ഞ്ഞാ തന്നെ അയാളെ ലോകം അറിയാണ്.
മ്മ് പോപ്പുലറാവാണയാളെ അയാൾടെ സ്കില്ല് ലോകത്ത് മുഴുവൻ കാണിച്ച് കൊട്ക്കാന്ള്ളൊരു വേദ്യായ്റ്റേ അമേരിക്ക കോട്ടാലന്റെക്കെ പോലെ ച് അയിനോക്കെ അയ്നും മേലെ മെഡിക്കൻ കോട്ടേല് എല്ലാരും കണ്ടോളന്നില്ലല്ലോ വേൾഡ് കപ്പൊക്കെ എല്ലല് ഏകദേശല്ലാരും കാണും
അതെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാണേ കൊറെ പറ്യ കാരണം അതങ്ങൻത്തൊരു ഒരു വിശാലായ ഏരിയാണ് നമുക്കത്
മ്മ് പിന്നെപ്പെന്താച്ചാ നെയ്മറ് എറങ്ങ്ണ കണ്ടാ മതി ഔ
അ ആഹ് അതൊക്കമക്ക് കൊറെ സംസാരിക്കാണ്ട് ആ വിഷയത്തിലൊക്കെ താലും ഞാനും വെയ്റ്റിങ്ങാണ് അട്ത്ത മത്സരത്തില് നെയ്മർ ഫസ്റ്റ് ലെവലെറങ്ങുന്നാണ് നമ്മ പ്രതിക്ഷിക്കണം എന്താലും നമക്ക് ഈ കളി കണ്ട്ട്ട് സംസാരിക്കാം മ്മ് ആ കളി കയ്ഞ്ഞ്ട്ട് സംസാരിക്കാം ഓക്കെ ശരി ഓക്കെ ബൈ ആഹ് ഓക്കെ ഓക്കെ